ഹലോ ആ അഫ്ന ഞാൻ ഇവടെ വെറുതെ ഇരിക്ക എന്ത്ണ്ട്? എന്ത്ണ്ടവടെ വിശേഷം.
ഇല്ലല്ലോ എന്താ പരിവാടി.
പരിവാടി ഇങ്ങനെ ഇരിക്കാ ഫോണോക്കാ. പിന്നെ കൊറച്ച് വായിക്കാനും പഠിക്കാനൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തൊണ്ടിരിക്യാരുന്നു.
ഇപ്പോ അവസായിട്ട് ഇജ് ഏത് ബുക്കാ വായിച്ച്
ഞാന് പൗലോ കൗലോടെ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടായ്ന്നു.
അത് നല്ലൊരു ബുക്കാണ് ലേ
ആഹ് അത് നല്ലൊരു ബുക്കാണ്. നമുക്ക് നമ്മടെ നമ്മടെ മൈൻഡും നമ്മടെ ഒരു ചിന്തകളൊക്കെ ആയിട്ട് നന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് കൂടിയാണ്. ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യാം നീ ആ ബുക്ക് വായിക്കണം ട്ടോ. ഓഹ്
ആഹ് ഞാൻ പറ്റാണെങ്കി വായിക്ക. വായിക്കണംന്ന് ഇണ്ടായിന്നു. കിട്ടാണെ വായി
നല്ലൊരു ബു ക്കാണ്, നമ്മടെ നമക്ക് ആ ന്ന് ഇപ്പൊ നീ ആദ്യായിട്ട് ഒരു ബുക്ക് വായിക്കാണെങ്കി അത് നല്ലൊരു ഓപ്ഷൻ കൂടി യാണ്. കാരണം, നമ്മള് നമ്മടെ ചിന്തകളോടും നമ്മടെ ഒരു പ്രവർത്തികളോടും എത്ര ത്തോളം ആത്മാർത്ഥായിട്ട് ഇരിക്കണംന്ന് നമുക്ക് ആ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാ ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ബുക്ക് കൂടിയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയ്ണത്.
ഇന്നാ എന്തായാലും അത് വായിക്കും ഞാന്. ഇപ്പൊ ഇജ് പറയുമ്പാടെ ചെയ്തപ്പ ഇച്ച് വായിക്കാന്ള്ളത് കൂടി.
നല്ലതാണ് കാരണം, ഇപ്പഴത്തെ ഒരു കാലഘട്ടത്തില് നമ്മള് ആ അധികം ആര് രും ഇങ്ങനെ വായനയിലേക്ക് എറങ്ങി ചെല്ല്ണില്ല എല്ല
എല്ലാരും ഫോണിലല്ലേ വായനൊന്നും ആർക്കും ഇല്ല.
അതെ ഫോണിലാണെങ്കിൽ കൂടി നമുക്ക് ഈ വായിക്കേണ്ട കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന ഒരു സം സംവിധാനം. കൂടി വന്നതോടു കൂടി ആരും അങ്ങോട്ട് വായിക്കാൻ ഇറങ്ങണില്ല.
പുസ്തകം എടുത്ത് ആരും വായിക്കൂല അത്രേ ഉള്ളു.
അതെ പിന്നെ വായിക്കാന്ന് പറയുന്നത്, എക്സാം സമയത്ത് ആരെങ്കിലും കുട്ടികള് വായിച്ചാലായി. അല്ലാണ്ടത് വായന ഭയങ്കര കുറവാണ്. ഇപ്പ നമ്മള് ഒരു ലൈബ്രറി എടുത്തു നോക്കിയാൽ കൂടി. ഇപ്പത്തെ വായനക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്.
മൂന്ന് സ്റ്റുഡന്റ്സ് അത്ര ഉള്ളല്ലോ ഉണ്ടാവോ ലൈബ്രറിയിൽ ഇപ്പോ കോളേജ് ലൈബ്രറി ആണങ്കിൽ പോലും അങ്ങനെയാണ്.
അതെ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കും അവരുടെ ആ ഒരു സാഹചര്യക്കെ വെച്ച് നോക്ക ക്കുമ്പം അവര് അതിലേക്ക് ഇറങ്ങണത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ശരിക്കും പറഞ്ഞാ ഈ വായന എത്രത്തോളം.
അതെ മനുഷ്യർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റാണ് ഈ വായനാന്ന് പറേണത് പല പ്പോഴും മറന്നു പോയിക്കൊണ്ടിരിക്കാണ്.
ഇപ്പ എല്ലാരും ഓരോ ഓരോ തിരക്കുകൾ എല്ലാർക്കും തെരക്കാണ്.
ശരിയാണ് അപ്പം നമ്മള് ക്ലാസ്സിലാണെങ്കി കൂടി വളരെ ചുരുക്കം ചില സമയങ്ങളിൽ. മാത്രേ നമ്മള് വായിക്കറുള്ളു.
വായിച്ചാലുള്ളു മറ്റേ പി എൻ പണിക്കർ പർഞൊര് കോഡില്ലേ വായിച്ച വളരും വായിച്ചില്ലെങ്കിൽ വിളയും. വായിച്ചാ നമ്മളെ ബുദ്ധിയൊക്കെ വർക്ക്യ്ത് കാണ്ട്. നമ്മള് വളരും അല്ലെ വായിച്ചിട്ടില്ലെങ്കി അത് ഉപയോഗശൂന്യായിട്ട് അടെ കെടക്കു.
വളരെ ശരിയാണ് നമ്മള് മാത്രല്ല നമ്മളെ മാതൃഭാഷ ആയിക്കോട്ടെ ഇനിയിപ്പോ. ന്താണ് അന്യരാജ്യത്തെ ഭാഷകളായിക്കോട്ടെ നമ്മൾ വായിച്ചാലേ ഉള്ളൂ നമുക്കത് മ ൻസ്സിലാവ അല്ലാതെ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാനോ അത് നമ്മ ക്കത് ശീലമാക്കി മാറ്റാനേ കഴിയില്ല. അപ്പൊ വായനന്ന് പറിണത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ക കാലത്ത് കുട്ട്യാള് മറന്നു പോവ ചെയ്യ.
ആര്ക്കും ആ ആ ആര്ക്കും അറിയില്ല വായന . ൻപ്പൂർവല്ല ഓരോ . വായന ശരിക്കും നമ്മളെ ചിന്താശേഷി വർധിച്ചാനും നമ്മളെ ഭയങ്കര. ക്രിയേറ്റീവയിട്ട് ചിന്തിക്കാനും അങ്ങനൊക്കെ വായന ഹെല്പ് യൂലെ വായന ണ്ടായുലുള്ളു അതൊക്കെ ണ്ടാവ.
ശെരിയാണ് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാന് ഏ ഓ കോളേജിന്റെ ഭാഗായിട്ട് ഒരു ഇന്റേൺഷിപ്പിന് പോയി ട്ടുണ്ടായിര്ന്ന് ഒര് ലൈബ്രറീലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോലും ഈ പി എസ് സി പഠിക്കാൻ വരുന്ന കു കുട്ടികളല്ലാതെ ലൈബ്രറിയില് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് വരുന്ന കുട്ടികൾ വളരെ. കൊറവാണ്. എന്താന്ന് വെച്ചാ വരുന്നവര് ഫുള്ള് ഇങ്ങനെ ഫോണിലാണ് കൂടുതലായിട്ട് ഇപ്പുള്ളത്. ഇപ്പൊ നമുക്ക് വായിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഫോണിൽ ഉണ്ടെങ്കി പോലും ആരും അ
പുസ്തകട്ത്ത് വായിക്കണത് വേറൊരിതാണ് ശെരിക്ക് നമ്മളത് കിട്ടാ പുസ്തകട്ത്ത് വായി ചലാണ്.
അതെ ശരിയാണ് പക്ഷെ അതിലേക്ക് ആരും അങ്ങട് എറങ്ങണില്ല ന്നാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത്.
ശരിക്കും പർഞ്ഞാ ഈ കുട്ടിക്കാലന്നൊക്കെ പറിന്നെ നമ്മൾ ഒരുപാട് വായിച്ചും ഈ കഥകള് വായിച്ചും. ഈ ബാലരമ പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കൊയാണ് നമ്മൾ വളർന്നിരുന്നത്. ക്ഷെ ഇന്നത്തെ കുട്ടിള് ഫുള്ള് ഫോണില്ലായത് കാരണം അവർക്ക് വായനയോടുള്ള. ആ ഒരു ആസക്തി തന്നെ പോയി കെടക്കാണ് അതെ.
അതെ.
മാത്രല്ല ഇപ്പ നമ്മള് സ്കൂളുകളിലാണെങ്കി പോലും ഓരോ ദിവസും നമ്മള് കുട്ടി കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് ഇപ്പൊ അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുയാണ്.
കുട്ടിൾക്കൊന്നും ബുക്കൊന്നും വായിക്കാനെന്നെ അറീലപ്പൊ.
അതെ അവരുടെ ജീവിതത്തോടും അവരുടെ മാനസികാവസ്ഥയോടും. അതെ വള രെ ശരിയാണ് ഇപ്പോഴത്തെ കുട്ടിൾക്ക് വായിക്കാത്തോണ്ടന്നെ അവർക്ക് എന്താണ് മ റ്റ് ള്ളാരോട് സംസാരിക്കണ്ടെ എങ്ങനെ എടപഴകണംന്ന് കൂടി അവര്ക്ക്. മ മര്യാദക്ക് പറ്റാത്തൊരവസ്ഥ കൂടി ആയിക്കൊണ്ട് വരാണ്.
ഇപ്പൊ നമ്മള് ഒരു ബുക്ക് വായിക്കാണെങ്കിൽ ബുക്ക് വായിച്ച് തൊട്ങ്ങി കഴിഞ്ഞാല് നമ്മക്കത് തീർക്കണം തോ കാരണം അതിന്റെ അവസാനം എന്താണ് അങ്ങനെ പക്ഷെ ഇത് തുടങ്ങി കിട്ടണ്ടേ തുടങ്ങിയള്ള പല്ലും നമുക്ക് തീർക്കാറുള്ള ഇതുണ്ട് അവസാനം എന്താ അറിയാന്
ഉം മാത്രല്ല ഞാനിപ്പോ ഈ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുമ്പ തന്നെ അതില് കൂടുതലായിട്ടും നമ്മള് നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം മനസിലക്കണം അല്ലെങ്കിൽ എത്രത്തോളം വി വിശ്വസിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ആ ബുക്ക് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൊ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളെ തന്നെ അറിയാനുള്ള ഒരു എന്താ ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് അതെ നമുക്ക് വഴിയ തൊക്കെയാണ്ചെയ്യേണ്ടാവുന്നത് പക്ഷെ എന്താണ് എല്ലാവരും ആ ഒരു രീതിയിലേക്ക് വരണം എന്നാണ് ഇ പറയാനുള്ളത്
പക്ഷെ കുട്ടികൾക്കൊന്നും അയിനൊക്കെ ഇതില്ല താല്പര്യല്ല വായിക്കാന് ഒന്നാമത്തെ സോഷ്യൽ മീഡിയന്റെ ഉപയോഗം കൊണ്ട് അത് തന്നെയാണ് വായിക്കാന് താല്പര്യ ല്ലാത്തത്
ആ ഇതിപ്പോ സോഷ്യൽ മീഡിയന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കയാണ്
ഇപ്പൊ നമ്മളിപ്പോൊ ഓരോ ബുക്ക് വായിക്കുമ്പോ ഓരോ ബുക്ക് വായിക്കുമ്പോളും ഓരോ പാഠാകാരം ഉണ്ടാവ അതിന്റെ ഒരു ഗുണപാഠം ഓരോന്നിന്റെയും വെറയിറ്റി ആയിരിക്കും അത് അപ്പൊ നമിക്ക് കൊറെ നമ്മള് ലൈഫ് ന്റെ കുറെ സംഭവങ്ങളൊക്കെ ചാപ്റ്റേഴ്സ് അങ്ങനത്തെ സംഭങ്ങളൊക്കെ ഓരോ ബുക്കും വായിക്കുമ്പോളോ
അതെ അതെ ഇപ്പ നമ്മുടെ ലൈഫില് നമുക്ക് ഇ വേറൊരാളടെ ജീവിതം മനസ്സിലാക്കാണല്ലോ ഇല്ലാണ്ട് അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിലോ നമ്മള് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്നത് വായനയിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്
യ് ഏഹ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ ഓലൊക്കെ ബുക്കുകൾ വായിച്ചിട്ട് എഴുതിയിട്ടും അങ്ങനെയൊക്കെല്ലേ കൊറേ ആൾക്കാർ ഫേമസ് ആ ഈ കഥ എഴുതണല് കവിത അങ്ങനെല്ല ഓലക്കെ വായിച്ചിട്ടല്ലേ
അതെ
ഓലൊക്കെ ഉന്നമനത്തിനന് വായനയാണ് സഹായിച്ചുന്നത്
അതെ നമ്മളിപ്പോ വായിച്ചാലേ നമുക്ക് മനസ്സിലാവയുള്ളൂ എന്താണ് ശരിക്കും നമ്മള് എന്താ നമ്മുടെ ലൈഫിനോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് നമുക്ക് എത്രത്തോളം സത്യസന്ധത പുലർത്താൻ കഴിയുന്ന നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന തോന്നിയിട്ടുണ്ട് എനിക്ക്
അത് നീ പറഞ്ഞത് ശിക്കും കറക്റ്റ്ണ്
പിന്നെ ഇപ്പോഴത്തെ ഒരു തലമുറന്ന് പറയുന്നത് അതിപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് കൂടുതലും ഫോണിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം അവരെ വായനയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല
ഉ നമ്മക്ക് ഇപ്പൊ കൂടുതൽ ദിവസം ഒരു പത്ത് ഇരുത് മിനിറ്റ് അങ്ങനെ എല്ലാ ദിവസവും വെച്ച് വായിച്ചാത്തന്നെ അത് മതി നമ്മളത് ഇങ്ങനെ പിന്നെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാ പോരെ ടൈം.
അതെ ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായന എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് ആ തൃ പ്രധാനമാണെന്ന് നമ്മള് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യണ്ടായിരുന്നെങ്കിൽ സ്വയമേ വായിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം വരില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്ന് പറയണത് നമ്മള് പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരയാണ്
അത് അല്ല പിന്നെ ഇപ്പത്തെ കുട്ടികളാണെങ്കിൽ വായിക്കും പക്ഷെ വേറെല്ല ബുക്കുകളൊന്നും അല്ല എക്സാമിന് പഠിക്കാനല്ലേ ആ ബുക്ക് മാത്രം വായിക്കും അത് എക്സാം കഴിഞ്ഞ അത് കഴിഞ്ഞേനും പക്ഷെ അതൊന്നും ശരിക്ക് നമ്മളെ തലയില് നക്കൂല ബുദ്ധിയില് കേയറൂല അതൊന്നും അതൊക്കെ എക്സാമിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടി വായിക്കാത്രേ ഉള്ളു
മാത്രല്ല ഇപ്പോന്ന് പറേണത് വായന കൊറേണത്കൊണ്ടെന്നെ ലൈബ്രറികളുടെ എ ണ്ണങ്ങളും കൊർ കൊർഞ്ഞൊണ്ട് വെരാണ് പിന്നെ അതേപോലെ ഓരോ വർക്കായിക്കോട്ടെ എല്ലാം നമ്മളി ങ്ങനെ എന്താണ് ഇപ്പ സ്കൂളിലാണേലും കോളേജിലാണെങ്കിലും എല്ലാം കൊറഞ്ഞുകൊണ്ട് വരാണ്.
അതൊക്കെ ഈ വായനേന്റെ വായനന്റെ കൊറവോണ്ടാണ്.
അതെ കാരണം എല്ലാ കുട്ട്യാളും ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കാണ് അപ് അപ്പൊ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ്ത് ഇത്രത്തോളാണ് വായന എത്രത്തോളം നമ്മുടെ ജീ വിതത്തെ സഹായിക്കുന്നു എന്നും എങ്ങനെ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാം എന്ന നമുക്ക് പറഞ്ഞു പറയേണ്ടിര്ക്കുന്നു
ഞമ്മള് ശെരിക്കുതിനൊരു ബോധവൽക്കരണൊക്കെ ക്രിയേറ്റീയണം.
അതെ അതൊക്കെ നടത്തേണ്ടിയിര്ന്ന സമയം അതെ അതെ അത് നടത്തേണ്ടിര്ന്ന സമയം വരുന്നാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തൊരു കാലഘട്ടത്തിനെ കുറിച്ച്- നമ്മള് നോക്കുയാണെങ്കിൽ ഒറപ്പായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വെരും.
എന്തായലും വെരും അങ്ങനേണീ സമൂഹത്തിന്റെ പോക്ക്
അതെ ഇപ്പൊ വായനന്ന് പറേണത് എ നല്ലൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ചെ ചെയാൻ പറ്റും നമുക്കായിട്ട് ചെയ്യാൻ പറ്റുപറയുന്നത് നമുക്ക് വായിച്ചതേ നമ്മടെ മൈൻഡില് നമ്മ- ഓർമ്മയിൽ നിക്ക്ള്ളൂ ഒരിക്കലും നമ്മള് പഠിച്ചോണ്ടിര്ന്ന കാര്യങ്ങള് നമുക്ക് ജീവിതകാലം
ജീവിതകാലം മുഴുവനും നമുക്ക് കൊണ്ട് പോകാൻ പറ്റുന്ന് തോന്ന്ണില്ല. നമുക്ക് ആകെ നമ്മൾടെ ലൈഫിലേക്ക് കൊടുക്കാൻ പ പറ്റ്ന്നത് പരമാവധി ബുക്കുകൾ വായിക്ക്യാ അറിവ് നേട്ആ എന്നുള്ള കാര്യാണ്.
ഒന്നുല്ല സാധാരണ ഗതീല് ഒരു ന്യൂസ് പേപ്പർ പ്പോ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായി വായിക്കുന്ന ഒരാളും വായിക്കാത്ത ഒരാളും തമ്മില് ഭയങ്കര വ്യത്യാസണ്ടാവും. കാരണം ന്യൂസ് പേപ്പർ വായിച്ച്ണാള് പറഞ്ഞാല്- അയാള് ദിവസത് വായിച്ച് വായിച്ച് അയാളുടെ ബുദ്ധ്യണെങ്കിലും ചിന്താശേഷ്യാണെങ്ക് ലും അതുപോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ വായിക്കാത്ത ആളങ്ങനെ അല്ല ഇണ്ടാവ
അതെ വളരെ ശെരി ആണ്. അതൊക്കെ ഇനിയും മാറേണ്ടിരിക്ക്ന്നുന്നാണ് പറയേണ്ടുള്ളത്
അതെ എന്തായാലും മാറണം.
പിന്നാ എന്നാൽ നമുക്ക് പിന്നീട് സംസാരിക്കാം
ശെരി